കേക്കുന്നുണ്ടോ?
കേക്കാല്ലോ
ആ എന്താ വിശേഷം
സുഖം അവ്ടെ എന്തോ വിശേഷം
ഇവടെ നല്ല വിശേഷം നല്ല മഴയാണ്
ഏ ഇപ്പളോ
ആഹ്
ഓ ഇവ്ടെ രാവ്ൽ തൊട്ട് ഇൻക് ഭയങ്കര വെയിലാ
അതെ ലേ ഇൻ ഇന്ന് വെയില് ണ്ടായിട്ടില്ലല്ലോ നല്ല മഴ നല്ല മഴാന്ന് വെച്ചാ നല്ല മഴ കണ്ണ് കാണുന്നില്ല
ഏഹ് ഇബടെ രാവിലെ തൊട്ട് ഭയങ്കര ചൂടാ ഫുള്ള് വെയിലും ആ
ആ ഇവ്ടെ ഇന്നലക്കെ ആ വെയ്ല് ണ്ടായ്ര്ന്നു ഇന്ന് പ്പോ ആ വെയ്ല് ഇല്ല
ആ രാവിലെ അവ്ടെ കഴിക്കാൻ വെച്ചോ
ആ രാവിലെ ഇഡലിയും സാമ്പാറും ണ്ടായി ഇടിയപ്പ ണ്ടായി.
ഏഹ്
ഇടിയപ്പം നിങ്ങടെ അവ്ടെ എന്താ പറയാ നൂൽപൂട്ടാണോ ഇടിയപ്പാ എന്താ പറയാ.
പുട്ടോ ഇടിയപ്പോ മറ്റേ നൂല് പോലെ ഇരിക്കുന്ന ആ അത് ഇടിയപ്പോ ഇടിയപ്പം ഇവ്ടെ ദോശയും ഇവ്ടെ ദോശയും സാമ്പാറും ആയ്ര്ന്ന് ഇപ്പൊ പിന്നെ ചോറും. കൂട്ടാനും വെക്ക്.
ആ ആ ആ കുക്കിങ്ങൊക്കെ ഇൻട്രസ്റ്റ് ആണോ.
അങ്ങനെ ചോയ്ച്ചാ ചെറുതായിട്ട് ഇങ്ങനെ തിന്നാനുള്ളതൊക്കെ വെക്കും
ഏഹ് ഏഹ്
അവ്ടോ
എനിയ്ക്ക് ന്നൊല്ല മടീണ്
ഹ് ഹ്
ഏ പിന്നേ ആ പിന്നെ നമ്മ എന്തായാലും നമ്മുടെ വീട്ടില് നമ്മ ഇണ്ടാക്കണല്ലോ എന്ന് വിചാ രിച്ച് ഇണ്ടാക്കും.
ഹും ഹും ഹും
ഹ് ഹ് ഹ് ഉം അങ്ങനെ അഹ്
പിന്നെ
പിന്നേ വേറെന്താ സ്കൂളൊക്കെ തൊറക്കാറായില്ലേ. സ്കൂളൊക്കെ തൊറക്ക്ണേന്റെ പ്രിപ്പറേഷൻ തൊടങ്ങിയാ
ആഹ് ഇവിടെ കുറെ സാധനങ്ങളൊ ക്കെ ഇങ്ങനെ മേടിച്ച്കൂട്ടുന്നുണ്ട് മേടിച്ച് കൊടുത്തില്ലെ വീട് തലത്തിരിച്ച് വെക്കുന്ന കൂട്ടൊക്കെയാണ്.
എവടെ യൂണിഫോമ് ഏഹ് സാനങ്ങളൊക്കെ എന്താ പറയാ സ്കൂളിൽ തന്നെ കഴിക്കണം.
ഏഹ്
ആ യൂണിഫോമ് ബുക്ക് യൂണിഫോമ് ബുക്ക് നോട്ട്ബുക്ക് ഒരാൾ പഠിക്കണോള്ളുട്ടാ അത് യു കെ ജി ല്
ഏഹ് ഇവിടെ യൂണിഫോം മാത്രം മറ്റേ സ്കൂളിന്നങ്ങ് മേടിച്ചാതി ബാക്കി ഒക്കെ അല്ലാതെന്നെ നമുക്ക് മേടിക്കാം
ഏഹ് നോട്ടൊക്കെ പോയ് നോട്ട്ബുക്ക് ഇക്കൊല്ലം തൊടങ്ങിയതാണ് ട്ടാ
ഏഹ്
ആഹ് ടെക്സ്റ്റ് എ അവിടെ തന്നെ മേടിക്കണം നോട്ട്ബുക്ക് ഇപ്പ സ്കൂളിന്റെ പ്രിന്റ് ഫസ്റ്റ് പേജ് സ്കൂളിന്റെ പ്രിൻ്റായിട്ട് അവര് പ്പ തൊടങ്ങിയക്കതാണ് അവർക്ക് എങ്ങനെയെങ്കിലുക്കെ പൈസ കിട്ടല്ലോ
അതെ അതെ
ഉഹ്
ഉം
കമ്പൾസറി എന്ന് പറഞ്ഞാ എല്ലാരും വാങ്ങോല്ലോ
ആഹ് ഓക്കിശ്
ഉം ആഹ്
പിന്നെന്താ വെക്കേഷനൊക്കെ ആയിട്ട് എവിടെലൊക്കെ പോയാ
ഏ വെക്കേഷനായിട്ട് കൊറച്ച് സ്ഥ ലങ്ങളിലൊക്കെ പോയി പിന്നെ ആള് ബിസ്യായി പിന്നെ പൊവാൻ പറ്റിലാ
ആഹ്
ഒര് കൊയമ്പത്തൂർ പ്ലാനിങ്ങ്ങനെ പെൻഡിങ്ങ്ക്കെട ക്കാണ് ഇനിപ്പാ ഏർ പെരുന്നാളൊകായിലേ
ആഹ്
പ്പത് നടക്കുന്തോന്ന്ണില്ല
ആ നിപ്പോ കോളേജ് സ്കൂളൊക്കെ തൊറക്കാറായില്ലെ
അതന്നെ
ഇവിടാണെങ്ങി ഭയങ്കര പന്നിശല്യാണ് ഒരു ഒരു ഒരു പന്നിയെങ്ങാണ്ടറങ്ങിയിട്ട്ണ്ട് താഴെക്കാട്ടില് അത് അപ്പുർത്തെ ആൾക്കാരൊക്ക കുത ത്താനോട്ചൂന്നോ അങ്ങനെ ഇങ്ങനെ
അയ്യോ ഞങ്ങളട്ത്തസ അങ്ങനെ കണ്ടിട്ടേ ഇല്ല
ഹാ ഇവിടെന്തോ വാഴ്യൊക്കെ കുത്തി എടുത്തിട കപ പ്പൊക്കെ ഇട്ടേക്കന്നത് കുത്തിയട്ത്തിട
അ ആപ്പൊ ഇങ്ങനെ ക്കെണിവെക്കേ അങ്ങനെന്തൊക്കോ ചെയ്യിലേ കെണി വെക്യാ അയ്നെ പിടി വെടി വെക് വെടി വെക്കെ കെണി വെക്യാ എങ്ങനെക്കെ ചെയ്യില്ലേ ഞാൻ റീൽസ് ലൊക്കെ കണ്ടെട്ടുണ്ട്
ട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ശല്യവുണ്ട് എന്തെലും ചെയ്യുന്നൊക്കെ പക്ഷെ ആരൊരു മൈൻ്റൊന്നു കൊടു ക്കുന്നില്ല
ഹ ഹ ആ ആ വയങ്കര പാടായിരിക്കുലേ പക്ഷെ രാവിലെ ഒക്കെ
ഏഹ്
രാ എം പകലൊക്കെണ്ടാവോ അയ്ന്റെ ശല്യം
പകലെന്നറയുമ്പോ ഒരു ആറു മണി അഞ്ച് മണി സമയത്തൊക്കെ ആരെലും പൊറത്തോട്ടെറങ്ങുമ്പം ഇതിനെ കാണ്ടിട്ടുണ്ടന്നൊക്കെയാ പറയുന്നത് ഞാന് തുവരെ കണ്ടിട്ടില്ല
ആഹ് കുട്ടേളൊക്കെ ശ്രദ്ധിക്കണങ്ങനെയാണെങ്കി ആ സമയത്തൊക്കെ
ആ അതെന്നെ അപ്പൊറത്താണെങ്കിൽ എന്തോ വഴി കൂടെ നടന്നു പോയ ആ രണ്ട് കണ്ടുന്നോ കുത്താനോടിച്ചുന്നോക്കെഇങ്ങനെ പറയുന്നു
ആ അങ്ങനെ കൃഷിള്ള സ് സെൽത്തൊക്കെങ്ങനെ ഇലക്ട്രിക് കമ്പി ങ്ങനെന്തോ സംഭവങ്ങളൊക്കെണ്ടാക് വെക്കൂല്ലേ
ആ അത് പഷെ ഒരുപാട് കൃഷിയാകുമ്പോൾ ഇവിടെ അങ്ങനെ എല്ലാവരും വല്യരു കൃഷിയൊന്നുമില്ല. ജെസ്റ്റ് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടോട്ട് ചെറുതായിട്ട് എന്തേലുംക്കെ ഇടുന്നതാണ് ഇതിപ്പോ എവിടന്ന് വന്നന്ന് പോലും ആർക്കും അറിയത്തില്ല.
ഏ ഹ് അദ്യായിട്ട് വന്നാതാണ് അഹ്.
ആഹ് അതേ കേട്ട് ഇവിടെ അങ്ങനെ പന്നിയൊന്നും വരാറില്ല.
ആഹ ആഹ ആഹ അങ്ങനെ ഇന്നെനെ അയ്നി ഉച്ചക്കെന്താ ഭക്ഷണം.
ചോറ് വെച്ചു, തോരൻ വെച്ചു, ഇന്നലത്തെ കറിം കുറെ ബാക്കി ഇരിക്കുന്നു.
അ ഹാ
അത് അട്ച്ചയ്ഞ്ഞാ ചൂടാ ഹാ അവിടൊ
ഇവിടെ അതെ സാമ്പാറ്, അവിയല്, അഹ് ക്യാബേജ് ഒക്കെ ഉണ്ട്.
ഏഹ്
ഇവരെ തീറ്റിക്കാൻ മാത്രം പ്രശ്നള്ളൂ.
ഹ് ഹ്
ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണെയ്
ഇവിടെ പിന്നെ ഉണ്ടാക്കി വെച്ചാമതി കേ റി എറങ്ങി തിന്നോളും.
ആഹ ഇത് കുഞ്ഞ്തുകളാ കുഞ്ഞുമക്കളാണ്. കൊടുത്ത വായെ വെച്ചിരിക്കും.
ആഹ
ആ ഇവര് വായകൊടുത്ത വാരികൊടുത്ത ആ വായവെച്ച് കൊറെ നേരം ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ വാരിത്തിന്നാ അവിടെ അവിടെ പകുതി അവിടെ വെച്ചിട്ട് പോകും.
ഹും ഹും ഭയങ്കര കഷ്ടപ്പാടല്ലേ?.
ആഹ പിന്നെ ചെറുത് ഒരണ്ണണ്ട് അഞ്ചു മാസം ആയത്.
ഹ്
എല്ലാരും കൂടെ വുമ്പേ നല്ല രസൻ ഒരു മിൻറ്റ് എവിട്ക്കെ എവിടെങ്കിലും പോയിരുന്നാ എവിടെയാ നോക്കിട്ട് അങ്ങോട്ട് വരും
ഹ് ഹ്
ആഹ ആരുല്ലാത്തോട്ത്തെ എവിടെ പോയിരുന്നാല് അപ്പ അങ്ങട് വരും. ഇത് കണ്ടുപിടിച്ചോളും വേഗം
ഹ ഇത് വീട്ടുപണിയും, പിള്ളാരെയും എല്ലാരേയും കൂടെ നോക്കി കഷ്ടപ്പാടാല്ലേ?
ആഹ് ഉമ്മണ്ട്
ഉം
പിന്നെ ഉമ്മാക്ക് വല്ലടത്തും പോയാലന്നെ അപ്പ ഉമ്മാ പണികള് എടുത്തോളും അല്ലെങ്കി ഉമ്മ ഉമ്മാ പിള്ളേരെ നോക്കണേ പകരം പണിയെടുക്കാന്ന് വിജാരിക്കും.
ഹ് ഹ് ഹ്
അങ്ങനെ ഇല്ലില്ല
കൃഷി അങ്ങനെള്ള കാര്യങ്ങളൊന്നുല്ല ല്ലെ?
ഇല്ല ഈ ഭാഗത്തില്ല പിന്നെ കൊർച്ചൊക്കെ അങ്ങട് പോകുമ്പോ കൃഷിന്ന് പറയാൻ ഈ നെൽ നെൽപ്പാടങ്ങള്ണ്ട് അല്ലാണ്ട് വേറെ അങ്ങൻത്തെ കൃഷികളൊന്നു ഇല്ല പൊതുവേ പിന്നെ വീടുകളില് വല്ല പച്ചക്കറിയാ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇള്ളതക്ക തന്നെ ഒള്ളു ഉം അവിടെ കൃഷിക്കെ ഇണ്ടാവുംലെ നല്ലോണം?
ആഹ് ഇവിടെ അത്യാവശ്യം എല്ലാരും ഇങ്ങനെ അവര വർക്ക് അത്യാവശ്യം ആയിട്ടുള്ള സാനങ്ങളൊക്കെ ഇങ്ങനെ മറ്റേ തക്കാളി, പയറ് കപ്പ വാഴ അങ്ങനെ കോറെ സാനങ്ങളുണ്ട് പിന്നെ കോറെ കടച്ചക്കേം
വാഴിം, ചക്കയും ഇതൊക്കെ നമ്മള് അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ട്
ഉം
പ കൊറെ ഒന്നും വെച്ചിട്ടില്ല വാഴ അവരവര വീട്ടില് കോർച്ച് വാഴ അങ്ങനെക്കെ എല്ലാടുത്തും ഉണ്ട്ട്ടാ
ഉം ഉം
പിന്നെ ചേല ചേല വീ ചെല ഏരിയകൾലൊക്കെ വീട്ടിലിങ്ങനെ കോറെ വാഴൊക്കെ വെച്ചിട്ടുള്ള കൃഷികളൊക്കെ ഇണ്ട് വാഴ കുരുമുളക് ഒക്കെ ഇല്ലേ അതെ പിന്നെ എൻ്റെ വീട്ടിലുണ്ട്ട്ടാ എൻ്റെ വീട്ടില് ഫ്രൂട്ട്സിന്റെ അവക്കാടോ പിന്നെ കൃഷിയല്ല ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടി വെച്ചേക്കുന്നത് അവക്കാടോ, ഏഹ് പിന്നെ അബിയു
ഉ
പിന്നെന്താ പേരക്ക, മാങ്ങ ആഹ് റംബ്ബൂട്ടാൻ അതൊക്കെണ്ട്
ഇവടെ ഇവിടെപ്പോ മാങ്ങാ സീസൺ കഴിയാറായി അതു കൊണ്ടിപ്പോ കൊറേ മാങ്ങയിരിക്കുന്നു മാങ്ങയൊന്നും പിള്ളേർക്കാർക്കും വേണ്ട
ആഹ് തിന്നു തിന്ന് ആഹ് അതാണല്ലോ ചക്കേം മാങ്ങൊക്കെ ഇണ്ടായ കൊറെ ചക്കക്കൂട്ടാൻ ചക്ക പഴുത്തത് ചക്ക ഉപ്പേരി
ഹ്ഹ്
അതുപോലെ മാങ്ങായ മാങ്ങ മാമ്പഴപുളിശ്ശേരി മാങ്ങ ജൂസ് മാങ്ങ കൊണ്ടുള്ള പരിപാടികൾ കൊറേ അങ്ങനെയാണല്ലോ അപ്പൊ അയിന്റെ സീസൺ ആകുമ്പയേക്കും എല്ലാർക്കും മടുക്കും
തന്നെ ഇവിടെ ഇനി ഇരിക്കുന്നു മാങ്ങ ഇങ്ങനെ വെച്ചേക്കുന്നു അതെല്ലാം ഇനി ഇരുന്ന് ചീത്തയായി പോ ത്തേ ഉള്ളന്ന് തോന്നുന്നു തിന്നാൻ പറഞ്ഞാ ആർക്കും വേണ്ട
കൊറേ ഇവിടെ ഇരിക്ക്ണ്ട് ഞാൻ അന്നിട്ട് കഴിഞ്ഞ ദിവസം മാമ്പഴപുളിശ്ശേരി വെച്ചു പിന്നെ കൊറേ ജൂസടിച്ച് ഇവറ്റകൾക്ക് കൊടുത്ത് ഇവറ്റകൾക്കൊന്നും ഇഷ്ടല്ല
ഏഹ് ഇവിടെ ഇന്നലെ മാങ്ങാപുളിശ്ശേരി ആയിരുന്നു
ആഹ് ആഹ് അങ്ങനെ പിന്നെ വേറെന്താണ് എന്നാ ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം മോളെ ശരി